ഉ
റഡിയായിലേ..
ആഹ് ആഹ് എന്നിട്ട് അയിന കെട്ടിയാ അറിഞ്ഞിപ്പം
ആ അറിയേര്ന്നു അറിയേര്ന്നു ഉമ്മ പിന്നെ ഉമ്മള്ളപ്പോ തന്നെ ഉമ്മാ ഉമ്മാനെ കെട്ടി ഇരുവത് വർഷം കഴിഞ്ഞേന്റെഷം ഇരുപതാണോ നി പത്താണോന്നറീലാ. ആ അത്രീം കൊല്ലം കയ്ഞ്ഞേന്റെഷാണ് കിട്ടിയത് തന്നെ ഇവര് തമ്മിൽന്ന് ഭയങ്കര കച്ചറയൊക്കെ ആരുന്നു വെറുതെ ഇങ്ങനെ എപ്പളും രണ്ടാളും രണ്ടാളെട്ത്തും ണ്ടാവേര്ക്കും ഉം ഉം
അങ്ങനെ വേറെ സ്ഥലത്തങ്ങനെ പോയി കെട്ട്യേക്കണോ
ആഹ് മലപ്പുറത്ത് ന്നെയിരുന്നു ഉമ് മലപ്പുറത്തു നിന്നാണ് കെട്ടിയത് പിന്നെ
ഉം.
ഒരെളാമണ്ട് അത് പാവാണ് അയ്ല് രണ്ടാ കുട്ടികളുണ്ട് അതില് പിന്നെ ഓ ഓ നമ്മള് ഞമ്മൾ ഇവിടെന്ന് നമ്മള് നിക്കുന്നിടുത്തന്ന് ഇപ്പോ പിന്നെ ഒരു ഒരു ഒന്നൊന്നര കിലോമീറ്റർ അത്രേ ഉള്ളൂ ഓര് അയ്ല് രണ്ടാങ്ങുട്ട്യാള്ണ്ട് മൂത്ത മോന് ഇരുപത്തഞ്ച് വയസായി അയില്. ഉം, പിന്നെ വട്ത്തെ ഉമ്മാനെ ഫസ്റ്റില് കല്യാണം കയ്ച്ചത്. എന്നിട്ട് പിന്നെ എളാമാനെ കെട്ടി കൊണ്ടോന്ന് തറവാട്ടിലേക്ക് കൊണ്ടോയതാ. ന്ന് ഉപ്പാന്റെ ഉപ്പിം ഉമ്മിം ക്കെള്ള സമ്യേര്ന്ന്. പിന്നെ,
ഉം. അന്നട്ട് അത്ണ്ടോപ്പൊ.
ഉണ്ട് അത്ണ്ട് പിന്നെ അതില് രണ്ടാംൺകു കുട്ടികൾ തന്നെയാണ് മൂത്ത മോന് ഇരുപത്തഞ്ചു വയസ്സായി രണ്ടാമത്തോന്
ഉം
പിന്നെ ഇതായി ഏത് പിന്നെ പതിനെട്ടോ ഇരുപതെറ്റെ വയസ്സായി
ആഹ് ഉം ഉം എന്നിട്ട് ട്രിപ്പ് ഒക്കെ പോകലെണ്ടാ
ആഹ് ട്രിപ്പ് ഒക്കെ പോകല്ണ്ട്
ഉം ഉം വെക്കേഷനിലൊക്കെ പോയിക്കൂല്ലേ
വെക്കേഷനിലൊക്കെ പോകല്ണ്ട് വീട്ട് പോകും വീട്ടില് ഓല്ങ്ങനെ എടക്കെട ക്ക് പോകുമ്പോന്നെ പെരുന്നാള് ണ്ടായിനു
പെരുന്നാളിന് പോയി . ആ ആ എങ്ങോട്ട പോയേ
പെരുന്നാളിന് ഞമ്മൾ ഇവിടെ ഓരോരോ സ്ഥലത്ത് അങ്ങനെ പോയി ആഹ് മൈസൂരൊക്കെ ഒക്കെ പോകലുണ്ട്
അ ഹ
ഉം ഉ അങ്ങനെക്കാ
എങ്ങനെ
സ്റ്റേ ചെയ്യോ ചോയ്ക്ക
സ്റ്റേ ചെയ്യലൊന്നുമല്ല ഒരു ദിവസം മൈസൂർ പോയപ്പോ അങ്ങനെ സ്റ്റേ ചെയ്ത്. ഞാന് പിന്നെ പ്പൊ ഫ്രീയായതോണ്ട് എളേച്ചി പറയ്ന്ന്ണ്ട് ഞമ്മക്ക് കോഴിക്കോട് പോയാലോന്ന് ഈ കടപ്പുറത്ത് പോയാലോന്ന് ഈ സമയത്ത് കട പൊറത്തോയിട്ട് അല്ല മഴക്കാലായതോണ്ട് താല്പര്യയില്ലായ്ക ഒന്നുല്ല ഞാൻ ശർദിക്ക് ക്കെ ചെയ്യും ന്നാലെനിക്ക് ഇഷ്ടക്കൊറവൊന്നുല്ല ഉ നമ്മക്ക് പോവേര്ന്ന് ന്നൊക്കെ പറയ്ന്ന്ണ്ട് എ എളേ
ഉം, ആഹ്, ആഹ്
ഹിമാലയത്തി എങ്ങനെ പോവാന മഴേത്ത് പോയിട്ട് കാര്യല്ലല്ലോ ഞാൻ പർഞ് മഴ ല്ലെങ്കില് പോയിരുന്നു എന്താത് നൂറ് വർഷം നൂറ് ദിവസത്തെ ട്രയലാന്ന് തോനു ന്നുണ്ട് ല്ലെ..
ത്
ഞമ്മളെ ഇത്, പിന്നെ ഈ പ്രിയ ദർശിനി ബസ്സിന്റെ ഫ്രീ ആയിട്ടുള്ള
അഹ് ശരി ക്ക് അറിയില്ല ഇങ്ങനെ ഓരോന്ന് ങ്ങനെ പറയണേക്കാലോ..
ക്കുന്നുണ്ട് ഞാൻ ഇതുവരെ ഒന്നിതാ
ഉം ഉം ഉം അതെന്തി കൂടെ വന്നെന്നു വല്ലാത ഇല്ലല്ലോ ഒക്കെ ദൂര ഭാഗത്ത് കൂടി അല്ലെ ഞങ്ങള ഇതിൽ കൂടെ ഒന്നും വല്ല തെല്ലൊന്നും രണ്ട് മാസൊക്കെ ഉള്ളു അതൊന്നും തന്നെ രാവിലേം രാത്രിയും ഒക്കെ ഉ ആരപ്പങ്ങനെ
തലകറങ്ങിട്ട് പോയപ്പോ ഞാൻ കാത്തൊന്നും നിന്ന്ട്ടില്ല നമ്മള് കിട്ടിയ ബസ്സിന് പോവാന്നല്ലാതെ
ഉം അടുത്ത് അടുത്ത്ക്കൊക്കെ പോകുമ്പോ പിന്നെ ഒരു പത്തുർപ്യ ഇരുവൊർപ്യ അങ്ങനെക്കെ ല്ലേ ഉള്ളൂ മറ്റേ ദൂരത്ത് പോക്മ്പോളല്ലേ പിന്നെ എന്റെ ഒരാവശ്യള്ളു നുക്ക് അതുകൊണ്ട് പിന്നെ അവ നോക്കിട്ട അത് നമ്മൾ ആവശ്യങ്ങൾക്ക് പോവാന്നല്ലതെ
അതന്നെ നൂറ ദിവസം
കാലായിട്ട് നമ്മൾ അങ്ങനത്തന്നല്ലേ പോയത് ഉം ന്ന്ട്ട് കുട്ട്യാള് ട്യൂഷനും കയ്ഞ് പോരാ
പിന്നെ വേറെന്തൊക്കെയാ രാത്രി ഫുഡാക്കണോ
ഇല്ല ഇല്ല ഒരുമിച്ച ഉണ്ടാക്കൽ
ഒരുമിച്ച്ണ്ടാക്കലാ. ഉം ചോറെന്നെ കയിക്കല്.
അഹ്
ചെലോര് ചപ്പാത്തി അങ്ങനെ അത് ഇതൊക്കല്ലെ കയ്ക്കല് ഞാൻ എപ്പളേലൊക്കെ ണ്ടാക്കും ഗോ അത് മുമ്പൊടി പറ്റെ കൂടുതലായിട്ട് നാശാക്കാനും നമുക്ക് ഉണ്ടാക്കും അല്ലെങ്കിൽ ചോറോ ഇന്ന് പൂള ഇണ്ട് കൊണ്ടോന്നിക്ക് അപ്പൊ മീനുണ്ട് രാത്രി അത്ണ്ടാ ക്കാന്ന് വിചാരിച്ച് ചോറ് കൊർച്ചരിട്ടിട്ട് ഉച്ചക്കേക്ക് മാത്രം വെച്ചതാ
ആഹ് ഉച്ചക്ക് ഇങ്ങൾ മാത്രം ഉണ്ടാവുള്ളാരിക്കും അല്ലെ ഹസ്‌നി വരുന്നില്ലല്ലോ
ഇല്ല്യ. ഓര് ചോറ് കൊണ്ടോവും. ചോറും കറിയും കടിയൊക്കെ കൊണ്ടോവും. രാവിലൊരു തെരക്കാണ്. ഇന്റാ നല്ല തെരക്കാണ്. ഏ ആ അമ്പോ ഇവര് പോയിക്കയ്ഞ്ഞാ കൊർച്ച് ഞാനങ് രിക്കും ഒന്നും നോക്ക കുല ആഹ് ക്ഷീണൊന്ന് മാറാന് ഓര് പോയി ആയി പിന്നെ ആറരാവുമ്പത്തേക്ക് മദ്രസ്ൽ എത്തണ്ടേ രണ്ടാള് മദർസ് പോന്ന്ണ്ട് ഒരാള് പിന്നെ ഓല് എന്തെങ്കിലൊക്കെ ബേക്കറി എന്തെലൊക്കെ ണ്ടാവും ചെലപ്പം ചായ കുടിക്കും ചെലപ് ഇപ്പോം കാപ്പി എന്തേലോല് കുട്ച്ച്ട്ട് പോം ചെൽപ്പൊന്നും കുടിക്കാണ്ടും പോകല്ണ്ട് ചെൽപ്പോ
ഉം എ
ചെൽപ്പോ മോള് നല്ലതൊക്കാണ് ഞാൻ നിസ്കരിച്ചിരിക്ക്യാണെങ്കി ചെൽ ഇപ്പോളൊരു ഗ്ലാസ് ചായൊക്കെ വെച്ച് കൊണ്ട് തരും. ഓലും കുടിക്കു ക്കും എനക്കും തരാ ഞാന് ആറുമണിയാ ഇപ്പ എന്തായാലും ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങും പിന്നെ ഓരുക്ക് ചോറ് കറി കടി ഇസ്തിരി ഇടല് വെള്ളം ചൂടാക്കി പാത്രത്തിലാക്ക എല്ലാരും ചെലപ്പോ കൊണ്ടുപോവും
ഓക്കെ
പിന്നെ വേറെന്താ
വേറെന്തക്കായ ഇങ്ങനെ പോവണ്ട്
ഉം
കുട്ടികള് ന്നട്ട് എപ്പളാ വരാ
കുട്യള് താ ഒരുത്തൻ വന്ന് ഇനി ഒരാള് രണ്ടാള് ട്യൂഷന് കഴിഞ്ഞിട്ട് വെരും.
ഉം ഉം ഇഞ് എപ്പളാ കെടക്കലൊക്കെ രാത്രി.
കെട്ക്കലോ കെട്ത്തോ കെട്ത്തക്കെ പത്ത് പത്തര ആവുമ്പോത്തേക്ക് കെട പിന്നെ ഫോണില് അങ്ങനെ തോണ്ടി കൾച്ചിട്ട് കൊറച്ചെരൊക്കെ ആ പതിനൊന്നര ക്കെ ആവും കെടക്കണങ്കില് ഞാൻ കാണൂല ഓലൊക്കെ കാണും കുട്ടികൾ കാണും
ഏ
അർജന്റീനിം ബ്രസീലിന്റെക്കെ ആൾക്കാരാണ് വാപ്പ ജെർമ്മനിം.
ഉം
ഞാന് ഓലോട് പറയല കാണണ്ട എന്തി നിന്ന് രാവിലെ നീക്കണ്ടേ ഇത് വേറെന്നും കണ്ടിട്ട് ആന്ന്. പിന്നെ
ആഹ്
ഒന്നലെ വെല്യോന്റെ സ്കൂളില് മീറ്റിങ്ങാ ന്നു രണ്ടാമതോന്റത് മൂന്നാമ ഇത്തെ മോള സ്കൂളിൽ ഒരേടൈമിനന്നെ മീറ്റിംഗ് രണ്ടളും വേറെ വേറെ സ്കൂളാണ് മീറ്റിംഗ് ഒരേ ടൈമിന് ഞാൻ പിന്നെ വല്യന്റെ സ്കൂളിൽ പോയി എന്താച്ചാൽ അത് പുതിയ സ്കൂളാണ് ഈ വർഷം എട്ടാം ക്ലാസ്സിലേക്ക് വേറെ സ്കൂളിലേക്ക് മാറ്റി ചേർത്തിയതാ അപ്പൊ എന്താണ് അവിട്ത്തെ ഡീറ്റെയിൽ അറിയാലോന്ന് വിചാരിച്ചിട്ടേ.
ആഹ് ആ എന്റെ മോന് എട്ടിലാന്ന്
രണ്ടാമത്തോന് വലിയോന് പ്ലസ്ടു ആ
പ്ലസ് ടുല്ലേ ആ ആ പത്തിലൊക്കെ എങ്ങനെ ണ്ടായിരുന്നു മാർക്കൊക്കെ
ത്തി ല് വല്യ യ മാർക്കൊന്നൂല്ല എന്ന കൊറവൂല്ല എഴുപത്തിരണ്ട് ശതമാനറ്റെ ണ്ടായത്.
ആഹ് ആഹ്
എഴുപത്തിരണ്ട് ശതമാനം ണ്ടായെ കൊഴപ്പല്ല അത്രന്നോള്ളു പഠിക്കാനൊക്കെ മടിയാടി ഉം. പടിക്കാനൊക്കെ മടിയാണ് ഏയ് അമ്പോ ആ കുട്ടികളൊക്കെ
പക്ഷെ എന്താച്ചാല് ഇപ്പ പൺകുട്ടാ ളീല്ലേറെ അറിയോൽക്ക് ആൺകുട്ടിയാക്ക് പരീക്ഷ എഴുതാൻ.
പിന്നെ അങ്ങനെ ബുക്ക് ഇതാക്കീട്ട് പുസ്തകം പുഴവാകൊന്നില്ല പക്ഷേഓലെന്തേങ്കിലൊക്കെ എഴുതിയ ഒര് ഒരു മണ്ടൂര് ഒരു എന്തൊരു വേറരുരിത്ണ്ടോര്ക്ക്.
അതെന്താറിയോ ക്ലാസ്ട്ക്കുമ്പോല് ശ്രദ്ധിക്കും. അത് മനസ്സിലാക്കികാണ്ട് ഓലങ്ങനെ എഴുതും ക്ഷേ പെൺകുട്ട്ട്യാളങ്ങനെഓൽ പഠിച്ച്കാണ്ടെ ഇതുള്ളൂ ആ ആഹ് അങ്ങനെഴ്തൊള്ളൂ ആ ഹ്പിന്നെ സമയത്തൊക്കെ മാർക്കും ചെയ്യും ഇക്കാക്ക അങ്ങനെയ്നി ഒക്ക പഠിച്ചു പോവുട്ടോ കാണാപ്പാഠം പഠിച്ചു പോവും അവിടെ എത്തുമ്പോ ഒന്നങ്കി തല അറിയൂല അല്ലെങ്കിൽ നടു അറിയീല്ല അതുപോലെ ആഹ് പിന്നെ അങ്ങട്ട് ഒപ്പിച്ചും പറഞ്ഞീലെ.
അയ് ശരി
അതേപോലെ ഉം ഉം ന്നട്ട് ഇങ്ങളെ അനിയത്തിളൊക്കെ കെട്ടിച്ച ഇത് എടുത്തക്കനെയാ
എനക്ക് അനിയത്തില്ല, ആങ്ങളാര് മൂന്നാള് ഉം ആങ്ങളാര് ന്നാള് എളച്ചന് ഇപ്ട്ത്തെ മാപ്പിളന്റെ അനിയൻ കല്യാണം കഴിച്ചത് ഇവിടുന്നാ പിന്നെ മലപ്പുറത്ത്ന്ന് ഉമ്മാ ന്റെ ആങ്ങൾന്റെ മോളെ തന്നെ കെട്ടിയതാ.
ഏ
ഒരു കുടുംബത്ത്തന്നെ ഇട്ത്തതാ
ആഹ് അയിന് ലവ് മാരേജ് ആണൊ അതൊ
എങ്ങനെ?
ലൗ മ്യാരേജാണോ
ആഹ് ലവ് മാരേജാണ്.
ഉം
ആ ഓല് ലവ് മാരേജാണ് അവര് പിന്നെ അങ്ങനെ മൂന്നോട് ണ്ട് ഇതേപോലെതന്നെ രണ്ട്
ആ ആ ഏ വെല്യുട്ടിലയാണോ
വല്ല്യ കുട്ട്യാളായ്ണ് അല്ല ഞമ്മള കല്യാണത്തിന്റെ രണ്ട് കൊല്ലം വല്യാകുട്ട്യളന്നെ രണ്ട് കൊല്ലം മുന്നേ ഓലെ കല്യാണം കയിഞ്ഞ് ക്ക് ണ് ഓല് ഇങ്ങനെതായതൊണ്ട് ഓലെ അധികം നിർത്താൻ പറ്റൂല്ല ന്നൊക്കെ പറഞ്ഞ അങ്ങനായിട്ടെ ആ അപ്പ ഏട്ടൻ കെട്ടുന്നതിന്റെ രണ്ടുകൊല്ലം മുന്നേ ഓൻകെട്ടി
മ്ഹ്
ഉം മലപ്പറത്തു ന്ന് കുറ്റിപ്പറത്ത്ന്ന് കുറ്റിപ്പറന്നറിയും
ആഹ് ആഹ് കേട്ട്ണ് ന്നട്ട് ആ ന്നട്ട് വിര് ന്നൊക്കെ പോയിനോ വീട്ട് ക്ക്
ആഹ് വീട്ടിലേക്ക് വിരുന്നൊക്കെ പോവോ എപ്പോളെ ങ്കിലൊക്കെ പോവുള്ളു അങ്ങനെ നി ക്കലൊന്നുല്ല
ആഹ ആ ങ്ങള്വ്ടെ അടുത്തന്നെയാ
വീട് പത്ത് കിലോമീറ്റർ പോണം ഇവിടുന്ന് കെട്ടിച്ചെടുത്ത്ന്ന് പത്ത് കിലോമീറ്റർ ആ അരമാണിക്കൂർ യാത്രേന്നള്ളു ടൗണിൽ തന്നെ ടൗണിലന്നെയാ വീട് ഒന്നുല്ല എനിക്ക് ഇവിടെക്കന്നാ ഇഷ്ടം
മ് ഹ് അങ്ങനല്ല അവനൊരു വീട്ണ്ടാവുമ്പൊ പിന്നെ
ആഹ അതന്നെ വേറെ അത് ഇടങ്ങാറ് ആ അതൊന്നുംല്ലല്ലോ അപ്പൊ പോവായില്ല പിന്നെ കുട്ടികൾക്ക് സ്കൂള് മദ്റസൊക്കെ ഉണ്ടാവും പിന്നെ ഉപ്പേ ഉമ്മയും കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു
ഏ
വിരുന്ന് വന്നിരുന്നു ഒരു ദിവസം ആദ്യായിട്ട് നിക്ക അവരങ്ങനെ നിക്കലൊന്നില്ല പോക ഓൻ വരുന്നല്ലാണ്ട് ആങ്ങളന്റെ കുട്ടിക്ക് പിന്നെ പനിയായതോണ്ട് ആസ് ആസ്പത്രില് അഡ്മിറ്റെയ്നു അന്നേരം ഓല് ഔടെ പോയി വന്നപ്പോ പിന്നെ ബസ്സൊന്നും കിട്ടുന്നില്ലന്ന്റഞ് അങ്ങനെ ഓല്ങ്ങോട്ട് പോന്നതാ ഞാനറിയില്ല ഞങ്ങള് ചോറൊക്കെ തിന്ന് കിടന്ന് ഒമ്പണി ആയിക്കിയ ഉം പിന്നെ വേഗം നെയ്ച്ചോറൊക്കെ വെച്ച് മുട്ടക്കറിയൊക്കെ ണ്ടാക്കി അല്ലാണ്ട് എറച്ചി മീന മീന് ഞങ്ങളത് തിന്ന് ആ ആ സമയത്ത് ള്ളത് ഞങ്ങൾ വെച്ച് തിന്നും ചെയ്ത പിന്നെ
ആഹ് വിളിച്ചു പറഞ്ഞേ
ആ മുട്ടക്കറിയൊക്കെ വെച്ച് പപ്പടൊക്കെ പൊരി ച്ച് ചോറന്ന ഓല്
ഉം ഏ എന്തെങ്കിലും ജോലിണ്ടോ നക്കൊക്കെ മ്മാക്ക് എന്തേലും പണിക്കോണോ ഉ അഹ് മ്മാക്ക്
ഓ ഉമ്മാക്കൊന്നുല്ല ഉപ്പ മര മരത്തിന്റൊക്കെ പണിയാ
ഏ മരംമുറിലാ
ഉമ്മാക്ക് പ്രായക്ക്ണ്ടോ ആഹ് ന്നാ ശരിട്ടോ
ഉം
വിളിക്കാം